നമസ്കാരം കേക്കുന്നുണ്ടോ
ആ കേൾക്ക്ണ്ട്
എന്താ പരിവാടി
പരിപാടി എന്താ വെറുതെ അങ്ങനെ ഇരിക്കാ
ആഹ് ഞാനു തന്നെ വെറുതെങ്ങനെരിക്ക ഒരു മഴ ഒക്കെ പെയ്ത് കഴിഞ്ഞു അപ്പൊ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആഹ് അപ്പൊ അതിന്റെ ഒരുതില് സുഖത്തി ഇങ്ങനെ ചായും കുടി
ഉം മഴയെത്ത് നല്ല കട്ടഞ്ചായം കുടി ച്ചാ നല്ല ര
കട്ടൻചായിം മിച്ചറും അതൊരു രസാണല്ലോ ആഹ് നല്ല വൈബാണ് അവിടെ എങ്ങനെ കുടിച്ചോ
ബടെ നുർ മുക്ക കടി ബേക്കറിന്നെ ഉ ഇവിടെ മഴൊന്നുമല്ലട്ടോ ഒന്ന് മഴ അങ്ങനെ പെയ്തിട്ടില്ല ചെറുതായിട്ടൊക്കെ ഒരു മഴ ഉച്ചക്ക ഉണ്ടായി പിന്നെ മഴ ഇണ്ടായിട്ടില്ല-
മഴപെയ് രണ്ടുസം നല്ലേ- പൊരിഞ്ഞ വെയിലായിരുന്നു-
വെയിലായിരുന്നൂല്ലെ?
ആഹ് മൂടി നല്ലേ- ഒരു സുഖല്ല തണുപ്പ്- ഏ പിന്നെ എന്തൊക്കെയ രാ ഒത്രക്കൊക്കെ ചോറും കറി
ആഹ് രാത്രിക്ക് ചോറ്ന്നെ-
ൊക്കെ ആഹ ശരി ആഹാ രാവിലെ ഒന്നിച്ച് വെക്കാവൂല്ലേ? ആ എന്താ മക്കളൊക്കെ എന്ത് ചെയ്യുക ആ
മക്കള് ഒരാള് ഏഴി കുമ്പളങ്ങാ- പറയാ കൂട്ടാൻ
ലോ
ആ കേക്കാല്ലേ മക്കള് ഒന്ന് ആ മക്കള് പഠിക്ക്യാ രണ്ടാളും
ആ ശെരി ഇവടിം തന്നെ മക്കള് പഠിക്കാണ് ആ ആ ആ ലീവല്ലേ അപ്പൊ മക്കള് നല്ല കളിയിലാവൂലേ ഇവടിം തന്നെ മക്കള് നല്ല കളിലാ ആ ആ ആ ആ ഇവടിം തന്നെ മക്കള് നല്ല അയൽവാസീന്റെ വീ ലാണ് അ പ്പ അവര് നല്ല കളിലാ ഉം വീട്ടിൽ ഞായറാഴ്ച്ച യതൊണ്ട് പിന്നെ- അല്ല ഇപ്പോ ന്ന് തോർന്നു ആ സമയ എർങ്ങ്യതാ പിന്നെ ഞാനും വിചാരിച്ചു കളിച്ചോട്ടെ ഹേനി കു കുട്ട്യാളല്ലേ കളിക്കേണ്ട പ്രായല്ലേ അപ്പോ ഓര് കളിച്ചോട്ടെച്ചു
ആ കളിക്കാൻ പോയാലാണ് ഫോണ് കൊർച്ചേരം കിട്ടോള്ളേ യ്
അമു എ എപ്പളീ പട്ത്തം മാത്രായാ ശെരിയാവൂലല്ലോ ഇടക്കൊക്കെലെ കളിക്കാനും വിടണ്ടേ ഏഹ് മറ്റത് അല്ലേ എപ്പളും പഠിത്തം മാത്രായാ ശെരിയാവുലല്ലേ എടക്കെക്കെ കളി ക്കാനും ആ ഏത് സ് സമയും ഫോണിലായിര്ന്നു അപ്പൊ ഞാൻ പർഞ്ഞു കളി ക്കാൻ പോയ്ക്കോ മഴ ചോ തോർന്നിലെ പോയിക്കോളിയർഞ്ഞ് അപ്പർത്തെ അപ്പർത്തെ വീട്ടില് ആ അപ്പർത്തെ വീ ത്ത കുട്ട്യള് വന്നാല് വന്ന് കൊണ്ടോവും കളിക്കാൻ വാടിന്ന് പറഞ്ഞിട്ടേ അപ്പൊ നല്ല ഓല് നല്ല കളിയിലാന്ന്. സാ റ്റ് കളിയായി. റ്റും തൊട്ട് കളിയായിട്ടും നല്ല കളിയിലാ, ആഹ് കളിക്കണം, അവ് ചിലെ കളികള് ആഹ് അതന്നെ ഓടിക്കളിക്കണേ, മറ്റേത് ഈ ഫോണിൽ തന്നെ ഇരുന്ന് കണ്ണ്. രിയല്ലേ?
ഉം.
ചെലെ കളികളും ആഹ് ആദ്യത്തെ പോലെ അ അമ്മള് കുട്ടികള് എന്തൊക്കെ ഒരു കളികളായിരുന്നു ആഹ് ഇപ്പൊ ചെലെ കളികളെ പേരൊന്നും പറഞ്ഞ മക്കൾക്ക് അറിയത്തേ ഇല്ല. ഏയ് അത് ഇങ്ങോട്ട് ചോയ്
ഞ്ഞ് കൂടി
അടഞ്ഞൂടി ഇരിക്കാണ് അഹ് ഞാൻ പറഞ്ഞു ന്ന്പ്പൊ ഈ വെർതങ്ങനി ക്കണ്ട പോയി കളിച്ചോളി അറഞ്ഞപ്പോ അങ്ങനെ കളിക്കാൻ പോയതാ അവിടെ എങ്ങനെ മക്കള് കളിക്കാൻ പോണ കൂട്ടത്തിലാ
ഉം നല്ല കളി സംഭവം ആ ഞാൻ ഉച്ചട നേരൊക്കെ സ്കൂളിലാത്ത ച്ചൊക്കുച്ചട നേരത്തൊക്കെ കൊറച്ചേരം ഉള്ളില് പുടിച്ചിടും ഒരു നാല് മണിയാവോളം പോവാൻ പറ്റൂല ന്നുള്ളൊരിതാണ് അത് കയിഞ്ഞ പിന്നെ പറഞ്ഞയ്ക്കും
ത് പിന്നമ്മള് എന്താ വെയിലും കാര്യങ്ങളൊക്കെണ്ടായ അതും മക്കക്ക് ഒരു എടങ്ങേ റല്ലെ ല്ലേ നീ നീർക്കെട്ടൊക്കെ വന്നാല് ആ
പറഞ്ഞയ്ക്കൂല ഉച്ചരിഞ്ഞാ പിന്നെ കളിക്കാ വിടും കുട്ടേള് കൊർചേരം ഓടിട്ടും ചാടീട്ടും കുട്ടികൾക്കൊക്കെ കളിച്ചിട്ട് മൈൻഡ് ഒക്കെന്ന് ഫ്
ആ അതന്നെ ആ എപ്പൊളമ്മള് ഇങ്ങനെ പഠിക്കാറഞ്ഞാല് കു ട്ട്യാക്കതൊരു ദേഷ്യല്ലേ എടക്കൊക്കെന്ന് കളിക്കട്ടെ ആ പിന്നെ എന്തെക്കെയാ വി ശേഷങ്ങളൊക്കെ സുഖായിട്ട് പോണ്
ആഹ് സുഖായിട്ട് പോണ്
എന്താ? ഏട്ടനെന്താ? ആഹ് കറങ്ങാ എഹ് ഡ്രൈവെർ ആണ് ലെ ഇന്നിപ്പോ ഞായറാഴ്ചായായിട്ട് ആഹ് ശരി ഇന്നിപ്പോ ഞായറാഴ്ചയായിട്ട് എങ്ങട്ടും പോയിട്ടൊന്ന് ഒന്നും ഇല്ല ആഹ് എന്ത് ഏട്ടനാണോ വെള്ളിയാഴ്ച ലീവ് ഏട്ടന് വെള്ളിയാ
ച്ച ലീവ് ആഹ് ലീവ് ഞായറാഴ്ച്ച ലീവ് ഇല്ല
ആഹ് ആഹ് ആഹ് അത് ശരി അപ്പൊ നിങ്ങള് ആഹ് ഞാ വെള്ളിയാഴ്ച ആകുമ്പോൾ മക്കളും സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അവിലയങ്ങളൊന്നും പുറത്തോട്ടൊക്ക ഒന്ന് ഇറങ്ങാൻ പോവണ്ട പറ്റിയല്ലേ ഏട്ടന് ഫ്രീ ആവണ്ടേയല്ലേ
ത്തെ വരും ഉച്ചക്ക് ശേഷമൊക്കെ വരും ഞങ്ങിങ്ങനെ ടൗണിലൊക്കെ പോയിട്ട് അങ്ങനെ അവിടെ ഒരു മാളൊക്കെ ഉണ്ട് ആഹ് ചെറിയൊരു മാളൊക്കെ ഉണ്ട് അതിൽ എല്ലാം കളി കള്ളതൊക്കെ ഉള്ളത്
ആ ആ ശരി ആ ആ ആ ഇവിടെ ഞായറാഴ്ച്ച ചെല ദിവസങ്ങളിലൊക്കെ പോവും ആ സമയം കിട്ടാണ്ണാ സമയത്തൊക്കെ പോകും ഇവിടെ എടുത്ത് പിന്നെ ആ പാർക്ക്‌ ഉണ്ട് കുട്ടികക്കൊ കളിക്കാം വെള്ളത്തി കളിക്കണ്ണാ ഇതുണ്ട് അപ്പൊ അവിടെക്ക് ഇങ്ങനെ ഇടക്ക് പോവ ഇടക്കൊക്കെ ഒരു ഇതുവാണ്ടല്ലേ കറങ്ങണ്ടേ മക്കളും കൊണ്ട് വീട്ടിലിങ്ങനെ ഇരുന്നാ ശരിയാവിലല്ലോ ആ എടുത്ത് എടു
ഇടക്കൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് കൊണ്ട പോണേ ഫോണിലും ഇത് ഇങ്ങനെ കാണില്ലേ കുട്ടികൾ അപ്പൊ ഒരു പൂതിയാണ് കാണാന അപ്പൊ പിന്നെ പിന്നെ പറയാ എപ്പാളെല്ലുംലൊക്കെ പോ ഞങ്ങള് ഇബടെ പാർച്ച്
ആ പിന്നെ അത് മാത്രല്ല ഈ കുട്ടി മാത്രല്ല നമ്മള് വലിയരു പിന്നെ പോയാ
ആ ഫ്രീയാവും ആ അടെ പോയിന്ന് നമ്മള് കൊറച്ച് നേരൊക്കെ സംസാരിച്ച് പോന്നലും മൈൻഡ് ഒക്കെ ഒരു ഫ്രീ ആയിട്ട് നല്ലൊരു
പിന്നെ എന്താറിയാ നമ്മള് ജോലിക്ക് കൂടി പോവാത്ത ആള് ക്കാരാവുമ്പോൾ അതൊരു വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് തണേ അപ്പൊ ഇടക്കൊക്കെ ഇങ്ങനെ നമ്മളും പുറത്തേക്ക് ഇറങ്ങിയ അത് നമ്മക്കൊരു സുഖാണ്
ഉം നമ്മള് വീടും നമ്മളെ വീട്ട
ആ അങ്ങനെ കൂടാണ് എപ്പോള് വെച്ച്ണ്ടാക്കുക കെടന്നുറങ്ങുക ഇതല്ലേ പണിയോള്ളൂ ഏ പിന്നെന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ
എന്താ സുഖമായി പോണു
ഇന്ന് ഇപ്പാ ഞായറാഴ്ച്ച ആയോണ്ട് സ്പെഷ്യൽ എന്തേലും
ഞായറാഴ്ച ച സ്പ്രഷൽ ആണ് ഇന്ന്ഒന്നും ഉണ്ടാക്കിട്ടില്ല, എന്തേലുമൊക്കെ ഉണ്ടാക്കലുണ്ട് ഇവിടെ അധികം സ്കൂളുള്ള ദിവസങ്ങളിലാ സ്പെഷ്യലുണ്ടാക്ക, ഞറാഴ്ച് സ്പെഷ്യൽ ഒന്നുംണ്ടാവുല. ന്നുല്ല വൈകുന്നേരത്തത്തെതാട്ടോ പറഞ്ഞത്. ഞായറാഴ്ച പിന്നെ ഞങ്ങക്ക് വെള്ളിയാഴ്ചയാണ് സ്പെഷ്യൽ.
ആ ബീഫ് ലേ ആ ബീഫും മറ്റ വെള്ളിയാഴ്ച
ആ ആ വെള്ളിയാഴ്ച ചെിലപ്പോ ബീഫോ ചിക്കനോ എന്തെങ്കിലും ഒന്ന് ണ്ടാവും അല്ലെങ്കി എന്തെലും നല്ല മീൻ വാങ്ങി കൊണ്ടരും, ചെമ്മീനൊക്കെ കൊടുന്നിട്ട് കറി പൊരിക്ക അല്ലെങ്കിൽ ചെമ്മീനോണ്ട് ബിരിയാണി വെക്കും, അങ്ങനെ വെള്ളിയാഴ്ച ഇവിടെ സ്പെഷ്യൽ.
ആ അ ഞാനിങ്ങനെ ചെമ്മീന കൊണ്ട് ബിരിയാണി വെച്ചിട്ടുള്ള അതു നല്ല ടേസ്റ്റ. ച്ചണോ
ആ അത് നല്ല ടസ്റ്റ് തന്നെയാണ് ആ ഞമ്മൾ ചിക്കൻ വെക്കണ പോലെ തന്നെ. ചെമ്മീൻ മസാ
പക്ഷെ അതാവുമ്പോ ചെമ്മീന് കൊറച്ചധികമാണം വരൂലേ
ആ അധികം വേണ്ടിവരും, നമ്മൾ ഇല്ല ചിക്കൻ നാല് കഷണം ആയാലും ഞമ്മക്ക് നമ്മക്കും കുട്ട ക്കുകൾക്കുള്ള ബിരിയാണി ആവും ചെമ്മീൻ കുറേ വാണം, ഉം അധികം വാണം ചെമ്മീന് ടല് പിന്നെതങ്ങട്ട് നന്നാക്കി ക്കും ചെയ്ത ചെറുതാവല്ലേ അത്. ചിക്കൻ പൊരിക്കും പോലല്ലല്ലോ ആ അധികം വണ്ടിവരും ഉം ഞാൻ ഇവിട ഇക്കേംരണ്ട് കുട്ടികളും ഞങ്ങൾ നാലാളാള്ളത്, പിന്നെ ഒരു കിലോനൊക്കെ കൊടുന്നാല് ആ കുറ ച്ചൊക്കെ നമുക്കുമുണ്ടാവും. കുറച്ചൊക്കെ എടുത്തുവച്ചാ ഒരു കിലോനൊക്കെ കൊടുന്ന അര കിലോനൊക്കെ കൊടുന്ന നമുക്ക് ഒരു ബിരിയാണി ഒക്കെ വ ഒരു നേരത്തിനൊക്കെ, ഉം അല്ലാ യിക്ക് കുക്കറില്വെച്ച ഇഷ് റ്റല്ല ഞാൻ കുക്കറിൽ വെക്കൂല. ബിരിയാണിനമ്മള്
സാധാചെമ്പട്ടിയിൽ വെച്ച ആ കുക്കറിൽ വെ ച്ചാ വേറൊരുടേസ്റ്റ്
ആ അത് ആ കുക്കറിൽ വെച്ചാ ചോറൊന്നുംകൂടി വെന്തു
ആ പിന്നെ എന്നാൽ ഇക്ക് തോന്നണു
സോഫ്റ്റ് ഇണ്ട് സോഫ്റ്റ് ഇണ്ട് പക്ഷെ ക്ക ഇക്കന്തോ ആയിനോട് വല്യ താല്പര്യല്ല്യ ഞാൻ വെക്കലില്ല. ഞാൻ അധികോം ഇക്കങ്ങനെ ഇതാക്കി ദമ്മിട്ട് വെക്കണം ആർക്ക ഇഷ്ടം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ നല്ല കുണ്ടുള്ള നമ്മള് അതിന്റെ അടപ്പ് നല്ല കനള്ള ത്ണ്ടല്ലോ. അത് മതി ആഹ് ബിരിയാണി പോട്ട് അത്ണ്ട് അപ്പൊ അത് കുക്കറില് ഗ്യാസ്മ്മേലെ വെക്കുണെങ്കി നമ്മൾ പെട്ടന്നൊക്കെ വെക്കുവാണെങ്കിൽ അപ്പോ അയിലോ ന്നട്ട് അതങ്ങനല്ലേ നന്നായി അട വെച്ച് വെച്ചാല് അപ്പഴും ടേസ്റ്റാണ് അല്ല കുക്കറിലക്കെ വെച്ചതേ അപ്പ നമ്മ ചട്ട പട്ടൊക്കെ ണ്ടാവൂലയില് പട്ടാപ്പൂവ് ഏലക്കായ ഒക്കെണ്ട് അയിലണ്ട ഒന്നണ്ടളിഞ്ഞ മ്മ് അ ടെ ആ ഭാഗത്തട്ക ആ ഭാഗത്ത് ഒര് ക ഇഷ്ടല്ല മ്മ് ഞാൻ അങ്ങനെ വെക്കു വെക്കു
ഞാൻ ഒന്നിപ്പൊ ഞാറാഴ്ച ആയതോണ്ട് മക്കളൊക്കെ ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കല്ലേ ഇിന്നിപ്പോ ഒരു സേമിയ പായസൊക്കെ വെച്ചു ഇവിടെ മക്കക്ക് നല്ല ഇഷ്ടാണെ സേമിയ പായസം നല്ല ഇഷ്ട ആ അത് നല്ല കുറുക്കി അത് നല്ലേ കുറക്കി നല്ല പാലോ ട് കൂടി വെക്കുമ്പോളേ മക്കള് നല്ലോ കഴിക്കും ചവ്വരിയും കൂടി ഇട്ടാല് ചവ്വരി ഇടും അതും കൂടി കടിക്കാൻ കിട്ടുമ്പോ മക്കൾക്ക് ഇഷ്ട ടേസ്റ്റ് ഒരു ഒരു കൊഴുപ്പ് കിട്ടും പായസത്തിന് ആഹ് ആഹ് ഇവിടെ വേറെ പായസം ഒന്നും മക്കള് കഴിക്കൂല ഈ സേമിയ പായസാണ് നല്ലേ ഇല്ല ഇല്ല പിന്നെ എന്താ പറയാ പിന്നെ അമ്മ അത് അമ്മക്കൊരു പണിയാണ്
ആ മൂ സെമിയ പായസം പിന്നെ ഒരു പണിയില്ലല്ലോ
പണിയാണ് കുടിക്കാൻ സുഖാണ് പക്ഷെ അത് നമ്മുക്കൊരു പണിയാണ്. സേമിയാണ് പായസത്തില് ഏറ്റവും സുഖല്ല പായസം സേമിയ പായസാണ്. മ്മ് ആഹ് ഒച്ച പെട്ടന്നല്ലേ സുഖാണേ പി പായസും ഇണ്ടാക്കാറൊക്കെ ഉണ്ട് ഞാന് പക്ഷേ അതും കൊറച്ച് പണിയാണ് ട്ടോ നല്ല എൾക്കിയൊണ്ട്ക്കണം. ഇളക്കി ഇട് ക്കണം ആഹ് അതെന്നെ കുടിക്കാൻ രസാ
ആഹ്
അണ്ടിപ്പരുപ്പും മുന്തിരിയൊന്നും മക്കൊക്ക് ഇടണ ഇഷ്ടേ അല്ല പായസത്തില്
ആ അമ്മടെ അണ്ടിപ്പരിപ്പൊ കല്ല വേണം ആ ഉ ഉ മുന്തിരി ഇട്ട് അങ്ങോട്ട് കോരികളയിട്ടോ
ആ ആന്ന ശരി ശരി